എന്താ വിശേഷം?
സുഖായി പോണ്.
ഉം മക്കളൊക്കെ എന്ത് ചെയ്യണ്?
സ്കൂള് പോയതാ.
മ് എത്ര മക്കളാ?
അവിടെന്താ ആ അവ് ആ രണ്ട് മക്കള്.
ഇവട കൊഴപ്പൊന്നുല്ല അല്ഹംദില്ലറാഹത്താണ്.
ഉം. പിന്നെ ഒറ്റക്കേഉള്ളൂ.
ഒറ്റക്കാണ്, മക്കള് സ്കൂള് പോയി, ചെറിയാള് കിടന്നുറങ്ങണുണ്ട്.
ഉം.
പിന്നെ? ഭക്ഷണൊക്കെ കഴിചോഴിച്ച
ഓ പണ്യൊക്കെ കഴിഞ്ഞു
ഉം മഴണ്ടോ ഇങ്ങളെ നാട്ടില്
ഇല്ല ഇല്ല ഇപ്പ നല്ല കാലാവസ്ഥെ
ആഹ്
പിന്നെ എന്താ
പിന്നെ എന്താ ഇവടെ മഴ മൂടല് ഉം ഞാൻ പത്ത് വരെ പത്ത് വരേ ഒടെ ചട്ട മ്പ പിന്നെ പോയില്ല പിന്നെ കല്യാണം കഴിഞ്ഞ ഉം നല്ല പിന്നെ പോയില ഞാൻ ഏ പഠി ക്കാനൊക്കെ കൊറെ പറഞ്ഞു പക്ഷെ ഇൻക്ക് ഒരു താല്പര്യം ഇണ്ടായിരുന്നില്ല ഞമ്മള് പഠിക്ക്ണ സമയത്ത് താല്പര്യം ഇണ്ടായിട്ട് പോയിട്ടെല്ലേ കാര്യൊള്ളൂ അല്ലാതെ വെറ്തെ പൈസ ഏപ് ഇരുപത്തിനാല് വയസ് ലാണ് എന്റെ കല്യാണം കഴിഞ്ഞത്
ആഹ് എന്ത ഇത്ര നേരം വൈകി
ഞമ്മക്ക് കൊറച്ച് സാമ്പത്തികായിട്ട്ള്ളെ പ്രശ്ന ഞങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെണ്ടായിരുന്നു. കൊറവാണ് അപ്പൊ ഞമ്മളെക്കെ ഒരു ടൈമില്ന്ന് പറഞ്ഞാല് സാമ്പത്തികായിട്ട് നല്ലോണ്ണം വാണം. അങ്ങനെക്കെയായിരുന്നു
പിന്നെ
പിന്നെ പിന്നെ പഠിക്കാനൊന്നും നിന്നില്ല. പിന്നെ ഞാന് ഇനിക്ക് അന്ന ൻ കമ്പ്യൂട്ടർന് പോണം അല്ലെങ്കില് തുന്നലിന് പോണം അങ്ങനെയൊക്കെള്ളൊരു ചിന്തേരുന്നു. പിന്നെ തുന്നല് പഠിച്ചു പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ഇതൊക്കെ ആയി പിന്നെ അങ്ങനെ പോയി. പിന്നെ ഇരത്നാല് വയസ്സിലാണ് കല്യാണം ഇണ്ടായത്. ഇപ്പൊ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എഴുതണന്ന് ആഗ്രഹൊക്കെണ്ട്. പക്ഷെ
അല്ല പഠിക്കാൻ ഇപ്പളും നടക്കൊല്ലോ. ഇൾപെ പലേ ഉം പലേ സംവിധാനങ്ങളുണ്ടല്ലോ പഠിക്കാൻള്ളെ
സംവിധാനങ്ങള്ണ്ട് നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സ് വന്നാ മതി അപ്പ ഇപ്പൊ ഉം അപ്പൊ ഇങ്ങനെ പോവാനൊക്കെ പറയണണ്ട്. ആ ആഹ് ഓൺലൈന് ഉം ഒരുപാട് സംവി ധാനങ്ങള് ഉണ്ടല്ലോ.
ആഹ് എന്നിട്ടിപ്പോ തുന്നല് പടിച്ചിട്ടിപ്പോ തുന്നലൊക്കെ ചെയ്യോ?
എല്ലാതും ചെയ്യും എല്ലാതും ചെയ്യും പക്ഷെ ഇപ്പ ചെറിയ മ മക്കളൊക്കെ ആവുണ്ട് പിന്നെ അതുവല്ല മ്മളവിടെ അടുത്തൊക്കെ എല്ലാ വീട്ടികൂടി മീഷീനാ അപ്പൊ ഞമ്മൾ വെറുതെ ആയി ആ പിന്നെ ഞമ്മള് സ്വന്തവായിരിട്ടോരു കട ഇട്ട് ഇരിക്ക പിന്നെ നമ്മള് സ്വന്തയിട്ട് ഒരു കട ഇട്ടിട്ട് എവിടെങ്കിലും ഇരിക്കണം ഞാന അയ്മക്ക് ഒന്ന് ഞാനി തുവരെ നോക്കിട്ട് ത്തില്ല
ആഹ് ആഹ് അല്ല അപ്പൊ ഇരുപത്തിനാല് വയസ് ഇപ്പ കൊറ ആയിട്ട് കല്യാണം കയിഞ്ഞിട്ട് കൊറേ ആയോ
കല്ല്യാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു ഉം
ആ ഞമ്മളൊക്കെ ആ ഒരു
ആഹ് ആഹ് ആഹ് ഞാന് കല്യാ എന്താ അപ്പ എന്റെപ്പക് പറഞ്ഞാല് സാമ്പത്തികയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലയിരുന്നു പിന്നെ രണ്ടാണ്മക്കളുള്ളത് ഓലെന്ന് പറഞ്ഞാല് അന്നാന്ന് കിട്ടിയിട്ട് അന്നാന്ന് ജീവിക്കണ ആളുകളാന്നേ
ആഹ് ആഹ്
താത്തനെ കല്യാണം അല്ല ഞങ്ങള് നാല് പെൺകുട്ടികളുണ്ട് മൂന്ന് ആൺകുട്ടികളുണ്ട് അപ്പൊ ആ അപ്പൊ ആ പിന്ന ഇപ്പക്ക് കുറച്ച് അത്യാവശ്യം റബറും കാര്യങ്ങളൊക്ക ഉണ്ടായിരുന്നു പക്ഷേെ അതൊക്കാന്ന് പറഞ്ഞാല് ത്താത്താനെ കല്യാണം കഴിച്ച് കൊടുക്കും ക്കുമ്പോ അങ്ങനെ കൊടുക്കും ഉം. അപ്പൊ പിന്നെ നമ്മക്ക് അല്ല അല്ല അല്ല എല്ലാര അല്ല എല്ലാരും പറഞ്ഞ മടങ്ങീല അനിയത്തിയാള് രണ്ടാളും പഠിച്ചു അനിയത്തിയാള് രണ്ടാളും പഠിച് അതേ ഒരാള് അവര് രണ്ടാളും നല്ല പഠിക്കാൻ നല്ല ഇതുണ്ടായിരുന്നു പക്ഷെ അവ ആ നല്ല മിടു എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മദ്രസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിലും ഒക്കെ നല്ല ഇതുണ്ടായിരുന്നു അപ്പൊ തുടർന്ന് പഠിപ്പിക്കാനുള്ള ഇത് നമുക്ക് ഉണ്ടായിട്ടില്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല. ആ അപ്പൊ ആ കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവര് ആ അവര് രണ്ടാളും എന്താ കിട്ടിയപ്പോൾ അപ്പോ അവര് ഡിഗ്രി വരെ അവര് പോയി. പിന്നെ നോക്കുമ്പോ അവര് കല്യാണം കഴഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ അവരായിട്ട് മറ്റുള്ളവരായിട്ട് പഠിപ് പിച്ചു എന്താണ് പിന്നെ ഒരാള് ഇപ്പോ അക്ഷയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരാള് പിന്നെ എ ഗൾഫ് ആ ഒല തുടർക്കൊണ്ടന്ന് നട ഞമക് തതായതുകൊണ്ട് ഇവർക്ക് ഇവിടെ പിന്നെ അങ്ങനെ വല്യൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുമല്ല എനിക്കും പഠിക്കാൻ തീരേ താല്പര്യം ഉണ്ടായിരുന്നില്ല തീരെ താല്പര്യമില്ലാത്തരു കൂട്ടത്തിലായിരുന്നു ഞാനും അപ്പൊ പിന്നെ നമുക്ക് അപ്പൊ അവർക്ക് രണ്ടാൾക്കുംന്ന് പറഞ്ഞാല് പഠി ക്കാന് സപ്പോർട്ടും ഉണ്ട് പഠിക്കാനുള്ള ഒരു കഴിവുംഉണ്ട് ആ അപ്പോ അങ്ങനെയുള്ള ആളുകളെ പഠിപ്പിക്കുമ്പോഴും എന്താ പഠിക്കുമ്പോളും ഒരു ഇന്തെല്ലാരിക്കും അപ്പൊ വലിയ അനത്തി എന്തായിട്ട് ഈ പഠിച്ചിട്ട് പിന്നെ ഓള് ബി എഡ് ഇപ്പം പീ ജി യൊക്കെ ചെയ്തു പിന്നെ ഓള് തട്ടിയോള ഹസ്ബൻഡിന്റെ അവിടെ ഗൾഫില് ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയി ആ ഗൾഫിലായിരുന്നു അപ്പൊ അവിടെ പോയി അവിടെ ഇപ്പൊ ഒരു സ്കൂളില് ലെക്ചറ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അനിയത്തി എന്താക്ഷൽ വർക്ക് ചെയ്യുന്നുണ്ട് താത്ത തുന്നണുണ്ട് സ്ന്തായിട്ട്
ആ അ ശര് കൈിവുള്ള പോലെ പാരമ്പര്യത്തിലുള്ള ആണുങ്ങൾ നിങ്ങള്ൾ മടച്ച്ു നിന്നതല്ലേ ഉ
ഡിജിറ്റൽ മാർക്കറ്റിങ്ങ് ചെയ്യണണ്ട് എന്താണ് ഒരു യൂട്യൂബ് ചെറുതായിട്ട്ൊ ഇപ്പ ഒരു യൂട്യൂബും തുടങ്ങിയിട്ടുണ്ട് ചാനല് അങ്ങനെയൊക്കെ നമ്മള ഈ കുട്ടികളൊക്കെ പോയിഴഞ്ഞാ പിന്നെ ഇപ്പോഴാണ് ശരിക്കും പോലൊക്കെ പറയാ ആ ഇപ്പോഴാണ് ശ ും താത്തൊക്കെ പറയും ഒക്കെപ്പോാണ നേരരെ മുളത്തത്ത് പറിയയും അത് പറാരണമാതിരി ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മള് അന്നെ അങ്ങനെ
അല്ലെ പിന്നണെ നമക്ക് ബോധം വരിക മക്കളെ ഓരോ ആവശ്യങ്ങൾ ചോദിക്കുമ്പോഴും പറയുമ്പോഴ എറെ അന കുത്തിമാരും താത്തമാരും ഒക്കെ അങ്ങനെ ആയി ഞാനൊന്നും ആയില്ലല്ലോ
ആ ആ പിന്നെ നമ്മക്കൾക്ക് അയിതിനേക്കായും കൂടുതൽണം അപ്പോൾ ഞങ്ങളൊരു വീട് കയറ്റി മ്മള ഒറ്റക്കാണ് അപ്പോൾ മക്കൾ സ്കൂളേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് എനിക്ക് എന്താധിക പണി ഞങ്ങളുടെ ബാക്കിലൊരു പാടാണ് അപ്പൊ അടുത്തൊക്കെ നോക്കിട്ട് പറ വല്ലാത്ത ടെൻഷൻ അടിക്ക- അപ്പൊ ആ ടെൻഷൻ പിന്നെവരും ഇവിടെല്ലല്ലോ അപ്പൊ ഇരും ജോലിസ്ഥഥലത്തല്ലേ അപ്പൊ പിന്നെ ഇവര് പറഞ്ഞ എങ്ങനെ കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു എന്തൊക്കെ ആകും ഏ അപ്പൊ എന്തെങ്കിലും ഒക്കെ നോക്കിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയതാണ് കാരണം ഞമ്മക്ക് പിന്നെ കിട്ടണ പൈസയ ഒക്കെ ആ ഹോസ്പിറ്റൽ കൊണ്ട്പോയി കൊടുക്കാനുള്ളൂ
ആഹ അസുഖം ഉണ്ടോ
ഇല്ല അങ്ങനെയല്ല ഞമ്മക്ക് മാനസികായിട്ട് വെറുതെ- എന്നിട്ട് ഓരോ കാര്യങ്ങള ആലോചിച്ചിട്ട് ടെൻഷൻടിച്ചു മിണ്ടാനും വർത്തനം പറാനും ആരും ഇല്ല ഇല്ല പിന്നെപ്പ മക്ക് ആ ആല്ല വീട്ടില ഒറ്റക്കല്ലേ പിന്നെപ്പോ ചെറിയൊരു കുട്ടിയ ഉള്ളത് അവള ഉറങ്ങിക്ക കഴിഞ്ഞാ പിന്നെ ഞാന ഇട്ടിപ്പല്ലേ അങ്ങനെ നല്ല മൂന്നാളുണ്ട് മറ്റ രണ്ടാും സ്കൂ പോകും സ്കൂൾല്ലാ പത്തുമ്പോ നമ്മക്കൊ തോണുണ്ട് സ്കൂള ഉണ്ടാവുമ്പോമ്മക്ക് തോണല്ല പിന്നെ അടു യാലോക്കന്ന് പറയണ നഞമ്മള് ആ ശരി വരും ഉ അതെക്കെ ഞങ്ങൾ മക്കളൊക്കെ ഉണ്ട്‌ ഇല്ല മൂത്താൾക്ക് മൂത്താള് അഞ്ചിൽ ക്ാസ്സിില് പഠിക്കന രണ്ടാമത്തെ ആ രണ്ടാമത്തെ ആള്െ മൂന്നാം ക്ലാസ്സിലെ പഠിക്ക എന്നല്ലേ
ഏർ അങ്ങപ്പൊ വീട്ടില് ഉമ്മ ആരുല്ല
ഓനൊക്കെ മരിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് ആഹ അതാണ് ഒറ്റക്ക ഇങ്ങനെടെ അമ്മയും വാപ്പ ഇല്ല പിന്നെ വാപ്പല്യാ അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ ഓരോ നല്ല നിമിഷം വങ്ങള് നമ്മളെ മനസ്സില ഇങ്ങനെ വരുമ്പോ നമ്മക്ക് ഇങ്ങനെ എനിക്കാണെങ്കിലോ എന്തെങ്കിലും ഒന്ന് എന്റെ മനസ്സൽ കയറി പെട്ടെന്ന് ബി പി അടിച്ചു കയറും അങ്ങനത്തെ കൂട്ടത്തില ഞാന് അപ്പൊ പിന്നെ ഉ നല്ല സമയം ന നല്ല സയ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കളഞ്ഞു ഇപ്പഴാാണ് ഇങ്ങനെ ചിന്തിക്ക
ഉ എന്നാ പിന്നെ നിങ്ങക്ക് ആ തുന്ന അല്ലന്ന ഒന്ന്
പക്ഷെ അത് അത് ഞാന് അത് ഞാനിങ്ങനെ റെഡിയ ആാക്കി കൊണ്ട വിച കൊണ്ട എന്താ കൊണ്ടുവന്ന തന്നെയ ആായിരുന്നു പക്ഷെ നമ്മള അടുത്തൊക്കെ ഇഷ്ടംപോലെ വീട്ടുകളുണ്ട് നഞമ്മള തൊട്ടടുത്തില്ല തൊട്ടടുത്ത് കുറച്ച് വീടുള്ളൂ പക്ഷെ ആ വീട്ടില് ആകെ മെഷീൻ ഇല്ലാത്തൊരു വീട് ആ ഷോപ്പ് ഷോപ്പ് ഇട്ടാലൊക്കെ മ പക്ഷെ നമ്മള് ഷോപ്പ് ഇടണമെങ്കിലും മ്മ യ്യില ആദ്യം അത്യാവശ്യം
അത്യാവശ്യം വേണം ഉ ഉ അത് ശെരിയാ എങ്ങനെ ഉള്ള ഏരിയല്ല ങ്ങള്
ഉള്ളേരിയയിലാണ് അപ്പ പിന്നെ നമ്മള് പിന്നെ നമ്മള് പൈസ ഇറക്കന്ന് പറഞ്ഞു നമ്മൾ അവിടുന്ന് വന്ന ആരത്തെെങ്ങനും വാങ്ങി ഇറക്കി കഴിഞ്ഞാല് പറഞ്ഞ ഡേറ്റിന് നഞമ്മള് കൊടുക്കണം അപ്പൊ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് കടം ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണ് ക്ലിക്ക് ആകൂല്ലേ എന്നുള്ളത് ഞമുക്ക് പറയാൻ പറ്റൂല ഒക്കത്തിനന് ഓരോന്നിന്റെ സമയം ഉണ്ടാവല്ലോ ലോ
ഇന്താ ഇപ്പം പല ബിസിനസ ഉണ്ട് തുന്നല അല്ലെങ്കി വേറെ പലതുണ്ട് അച്ചാറുണ്ടാക്കല് സൈഡ് ബിസിനസ്‌ നമ്മുക്ക് പലത് നടക്കും അപ്പൊ ആ യൂട്യൂബ് നിന്നിട്ട് എന്താ കിട്ടണ്ട
അല്ല യൂട്യൂബ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ ഡിജിറ്റൽ മാർക്കറ്റി കുറച്ച് കുറച്ച് ഇപ്പോ ഒരേ രണ്ടു കൊല്ലം കഴിഞ്ഞു തുടങ്ങിയിട്ട് ഉ അതെ അ പിന്നെ നമ്മള് ചെയ്യ വർക്ക് ചെയ്ത ചെയ്യണനുസരിച്ചിട്ട അത് നമ്മൾ പോയി ല്ലല്ലോ ചെയ്യണത് നമ്മൾ ഓൺലൈൻ ആയിട്ട നമ്മക്ക് അല് ചെയ്യേണ്ട വർക്ക നമ്മുക്ക് പ്രൊമോഷൻ ആണ് അല് ചെയ്യേണ്ടത് അപ്പൊ നമ്മള് കൂടുതൽ അങ്ങനെ പോകന്നും ഉണ്ട എവിടെയും വീട്ടില് പോകൊന്നും വേണ്ട
ആ
അങ്ങനെയൊക്കെ
ഉം അതും ആളെ കിട്ടാനൊക്കെ പ്രയാസം തന്നെല്ലേ പ്രൊമോഷൻ ആയി
ഏ ഞമ്മളെ കമ്പനിയില് രണ്ട് ല അല്ല രണ്ട് ലക്ഷം ന്ന് പറയ്ണ് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ മുകളില് ആളുകളുണ്ട് ക്കൊരുആളെകിട്ടാനെ ന്നും ഒറ്റ ഇതു ല്ല എന്താ മനസ്സിലാ ക്കണം നമ്മള് ചെയ്യണ വർക്ക്കൂടെ അയിന്റെ കൂട്ടത്ത്കൂടെ നമ്മക്കെര് അധിക തീരുമാനം കിട്ടണന്ന് ആഗ്രഹിക്ക്ണ ആളുകൾ വ വരും അത് അവര് മനസ്സിലാക്കാൻ നോക്കും കും പിന്നെ നമ്മക്ക് പറഞ്ഞാല് എന്താ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മക്ക് തര്ന്ണ്ട് ഞമ്മള് വെറുതെ അങ്ങനെ താ കൊന്നുല്ല
പക്ഷെ അയില് ആള് വരാ